ഹലോ? ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തെടുക്കവാ?
കൊച്ചിനെ പഠിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു.
ആണോ? ആഹ് അഹ് പഠിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചക്ക വേവിച്ചപ്പ ചൂടോടെ ശകലം കഴിച്ചു. അവ കൊച്ചിനും കൊടുത്തിട്ട് ഉം ഇച്ചിരി കഴിച്ചു പിന്നെ ഇപ്പ ചായ കുടിച്ചു ഇപ്പ നിന്ന് ഇവിടെ അങ്ങനെ എല്ലാരും ഒരുമിച്ചുള്ള ഇരിപ്പ് കൊറവാണെയ് ചെലപ്പോ രണ്ട് മൂന്ന് പേര്ങ്ങനെ ആഹ് ആഹ് അങ്ങനെ കഴിക്കാ
ഓ ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് ഇവിടെയും അങ്ങനായി ഇപ്പൊ വെല്ല്യമ്മച്ച് മരുന്ന് കഴിക്കുന്ന തോണ്ട് നേരത്തെ കഴിക്കും എനിക്ക് എനിക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ട്യൂഷനും കഴിഞ്ഞ് കൊച്ചിനെയും പഠിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ടേ ഞങ്ങള് കഴിക്കൊള്ളു അതിന് അതിന് മുമ്പ് വലിയ ആച്ചൻ കഴിക്കും അച്ഛന്റെ കൂടെ അമ്മ ഇരുന്ന് കഴിക്കും പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഞങ്ങള് മൂന്നാളും കൂടി പിന്നീട് ഒരുമിച്ചിരുന്ന് കഴിക്കും അങ്ങനെയാണ് ഇപ്പം
ഏകദേശം അങ്ങനെ ഇവിടെ ഹേ ആ കൊച്ചിന് കൊടുക്കുമ്പോ ഞാൻ പൊതുവെ വൈകട്ട് അങ്ങന കഴപ്പ് കൊറവ ചെലപ്പോ കഴിക്കത്തൊള്ളുവേ ചോറ് തോനെ വട്ട കഴിക്കല്ല ചായന്തെലും കുടിച്ചാ അങ്ങനെ കൈപ്പ് കൊറവാ അപ്പ നേരത്തെ ചോറൊക്കെ ഉള്ളല്ല ഉച്ചക്ക് ഇച്ചിരിക്ക അങ്ങനെയൊക്കെ ഉള്ളൂ ചോറ് കൈ കുറവ പിന്നെ ഇവിടെ ചേട്ട ട്ടായി ചെലപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ലൊ താമസിക്കും ഒരു പത്തേ പതിനൊന്ന് മണിയായിക്കും ചെലപ്പൊ അപ്പൊ ചേട്ടായിക്ക് അപ്പൊ എടുത്ത് കൊടുക്കും പണ്ടൊക്കെ ഞാൻ കാത്തിരിക്കുവായിരുന്നു ട്ടോ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പിന്നെ പിന്നെ വിശക്ക
എത്ര പന്ത്രണ്ട് മണി ആയപ്പം വന്ന് ആകുമ്പോ വന്നാലും കാത്തിരിക്കും
അതെ അതെ ഇപ്പം അതെ അതെ പിന്നെപ്പ അത തന്നെ അന്നേരം ഇവിടെ അങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് കഴിപ്പില്ല പിന്നെ എന്റെ അമ്മായിമ്മിം ആഹ് ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛന്റെ അമ്മയണ്ടന്ന് പുള്ളിക്കാരി ഇവര് ചെലപ്പോ ഏകദേശം ഒരു പോലൊയിരിക്കും കഴിക്കുന്നെ
അഹ് അഹ്
അങ്ങനെ കഴിക്കും പിന്നെ അമ്മയും അങ്ങനെ എല്ലാരും പല പല സമയത്താ കഴിപ്പ് അങ്ങനെ
ആഹ് പിന്നെ ഇവിടെ എല്ലാവരും ഈ വീക്കെൻഡിലും ഈ അവധി ദിവസങ്ങളിലൊക്കെ ചേട്ടന അനിയമാരെ എല്ലാവരും വരും നാത്തൂനും എല്ലാവരും വരും ഫാമിലി ആായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമി ചിരുന്ന് കഴിക്കും പിന്നെ അന്നത്തെ ദിവസം ഒറക്കൊക്കെ കണക്കാട്ടോ ഒറക്കവും
അതൊക്കെ ഒത്തിരി പറയാൻ കാണുവല്ലോ അഹ് അങ്ങനല്ലതല്ലേ ഒത്തിരി പേരുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ നല്ല രസ ഇപ്ടെ ഞങ്ങക്ക് രണ്ടുപർക്കും ഓരോത്തർ ണ്ട് അങ്ങനൊര് ഇതല പിന്നെ ഫ്രണ്ട്സ് ആണ് കൂടുതൽ വരിക ചേട്ടേയുടെ ഫ്രണ്ട്സ് വ അങ്ങനെ ഞങ്ങൾ
ഇമ്മടെ ഫ്രണ്ട്സയി ട്ട് വരാനായിട്ട് ആരും ഇല്ല എങ്കിലി ഈ ഫാമിലി തന്നെ ഇനിയിപ്പം നാത്തുൻമാരാണെലും ചേ ച്ചിമാരാണെ എല്ലാരും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഇങ്ങനെ നടക്കാറ് അപ്പൊ എല്ലാം ഞങ്ങള് തന്നെയാണ് റിലേറ്റീവ്സും ഞങ്ങൾ തന്നെയാണ് ഫ്രണ്ട്സും ഞങ്ങൾ തന്നെയാണ് അങ്ങനെ പോകുന്നു ഉം പക്ഷെ എല്ലാരും കൂടെ ഒന്ന് ഒന്നുകൂടി കഴിഞ്ഞാല് വീട്ടിൽ ബഹളവും പ്രശ്ണവു ഇതൊക്കെയാണ് പിള്ളേരുടെ സൗണ്ടും വെല്ലിയമ്മച്ചിയൊക്കെ വീട്ടിൽ അവല് ഒക്കെ പറയും അയ്യോ എനിക്ക് വീട്ടിൽ ഇരിക്കേണ്ടേ എവിടെലും കൊണ്ട് വിടന്ന് തന്നെ പറയും പിള്ളേരുടെ കുശുബ് വെച്ച് ഞങ്ങളൊക്കെ
അതന്നെ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഫ്രണ്ട് ഇവര് വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ല ചേട്ട ൻ ചേട്ട ചേട്ടൻ കൂട്ടുകാരനാണ് എൻ്റെ അത് വൈഫും അത് ഞങ്ങള അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അവരൊന്നി ചക്ക ചക്കുപള്ളി അവിടെ ചക്ക കുറവാന്ന് പറഞ്ഞു അടുത്ത തന്നെ പക്ഷേ എന്നാലും അവിടെ ചക്ക കുറവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലെ വന്നപ്പോ ചക്ക ഒക്കെ ഇട്ട് വേവിച്ച് കഴിച്ച് ആ വൈകിട്ട് ഒത്തിരി രാത്രിയായിട്ട് അവര് പോയി അപ്പൊ അവരുടെ മോളും എന്റെ കൊച്ചും ഒരുമിച്ച ഒരു ക്ലാസിൽ അവരങ്ങനെ അവര് ചേർത്ത് ഒരുമിച്ച് ചേർക്കണന്ന് പറഞ്ഞങ്ങനെ ഒരുമിച്ച് അവടെ ചേർത്തതുവാ അങ്ങനെ അതുകൊണ്ട് ഭയങ്കര കൂട്ടാ
ഉം ഉം ഉം ഫ്രണ്ട്സ് ഒക്കെ പിന്നെ ഇവിടെ അങ്ങനെന്നും ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴും തന്നെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ എല്ലാ എപ്പോഴെപ്പോഴൊന്നും വരികയില്ല എണ്ണി പെറുക്കാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഫ്രണ്ട്സ ഒക്കെ വന്നിട്ടുള്ളൂ അങ്ങനെ കൂട്ടന്നും അങ്ങനെന്നും ഇല്ല
ഇല്ല ഇത് വന്നാലേ എന്നുമില്ല ട്ടോ ഇടക്കൊക്കെ വരുമ്പോ അങ്ങനെ ഇപ്പ ഈ കല്യാണങ്ങളും അതൊക്കെയൊക്കെ വന്നാലും ഞങ്ങളെ എല്ലാരും ഒരേപോലെ വിളിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കല്ലേ അപ്പൊ പിന്നെ എല്ലാരും ഒരുമിച്ച് പോവാ പിനെല്ലേ എന്തേലുക്കെ സിനിമ അങ്ങനൊക്കെ കാണാനൊക്കെ പോകുമ്പോഴ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോവും അപ്പൊ അട്ടോട്ട്ങ്ങനെ പോയതായിട്ട് ആഴ ഉണ്ടായിരിക്കാം പിന്നെ അങ്ങനെ ഇവിടെ ട്രിപ്പ് ഒക്കെ പോകും ചില സമയങ്ങളില് അഹ് ഞങ്ങൾ രണ്ടും അങ്ങനെ കൊച്ചും അങ്ങനെ പോവും അല്ലെങ്കി അവരൊക്കകൂടെ എ എല്ലാരും പോവും. അങ്ങനെ ഒരുമിച്ച് ചുമ്മാ രസമാണല്ലോ അങ്ങനെ അങ്ങനെ പോവൊക്കെയാണ്.
ഓ ശരി ശരി. ഉം പിന്നെ വേറെ എന്തുണ്ട്. ട്രാവലെയ്യാനൊക്കെ ഇഷ്ടമാണോ?
ആഹ് എവിടെലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടാ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ ആയത് കൊണ്ട് അവിടെയും പോയി പിന്നെ ചെറുതായിട്ട് ഇതുപോലെ ചായ ഒക്കെ കുടിക്കാനൊക്കെ പോയി തിരിച്ചുവന്നു.
അഹ് ആഹ് വേ വീട്ടില് എല്ലാവരുവായിട്ട് ഔട്ടിങ് ഒക്കെ പോവോ
എല്ലാരും ആയിട്ട് പോക്ക് കൊറവാ ഞങ്ങളാരും പൊതുവേ ഞാനും ചേ ചേട്ടായി അനിയന് ചിലപ്പോ പോ വല് എന്റെ അമ്മയും
അനിയന്റെ കല്യാണം കഴിഞ്ഞാണോ
ഇല്യ ഇല്യ ഇല്യ കല്യാണ ഒന്നും കഴിഞ്ഞിട്ടില്ല ആള് കുഞ്ഞ കുഞ്ഞല്ല ആ ഇരു അല്ലല്ല ഇരുപത്തിനാല് വയസ് അവന് ഞാൻ പറഞ്ഞ് ചേട്ട എല്ലാരും. ഉം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എന്താ സർക്കാർ സ്കൂളിലോട്ട് നോക്കാണെ അതോ
ഞാനിപ്പം തെ തെറ്റെഴുതിയതേ ഒള്ളൂ ആഹ് തെറ്റെഴുതി കിട്ടിയതേ ഒള്ളൂ ഇനയിപ്പോ പി എസ് സി എഴു നമുക്ക് എന്താ പറയാ ഇവിടെ ഇവിടെ ഞാൻ കേറിയിട്ട് നാലു വർഷമായി. എന്നാലും ആഹ് ഹ് ഹ്സ് മറ്റേ തെറ്റുള്ളള്ളത് കൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ചോദിച്ചാ കേറുവാ ണെങ്കിൽ കേറാൻ പറ്റും പക്ഷെ ഡെയിലി വെജസ് ആയിട്ടേ പറ്റു റ്റൊള്ളൂ ലീവ് പോസ്റ്റിങ്ങിലായ് കേട്ടതൊ അ ഡെയിലി വേജസിണ് നമു ഗവൺെന്റ്കൂളിൽ കേറാൻ പറ്റൊള്ളൂ. പോസ്റ്റിനക്കയെ പറ്റത്തുള്ളൂ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഉം.
ആഹ്.
ലക്ക് ഉണ്ടെങ്കി മാത്രമല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷമൊക്കെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കീ മൂന്നു ദിവസും. മൂന്ന് മാസവും നാല് മാസവും പോയിട്ട് ബാലൻസ് ഉള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടി വരികേല്ലേ.
ആഹ് അതെ അതെ അതെ അതെ ഭയങ്കര ടാസ്കാ. നിക്കലാണ് ആഹ് ഇപ്പൊ പി എസ് സി ലും എഴുതി. എഴുതാ ഒത്തിരി പേരുണ്ടല്ലോ അതുകൊണ്ട് ഭയ അല്ലെ ഭയങ്കര പാടല്ലേ എല്ലാം കിട്ടാൻ.
റ്റ് മാത്രം പോരാ പി എസ് സിംകൂടെ വേണം.
ആണോ ആഹാ കേട്ടിട്ടുണ്ട് എന്താെറ്റവും എന്താ സംഭവം എക്സാമിന്റെ കൊറെക്കെ പറയുന്നത് കേട്ട ട്ടോണ്ട് എന്റെ കുഞ്ഞമ്മേ ആഹ് ആഹ് അതെന്നെ. എന്റെ കുഞ്ഞമ്മേ ഇതുപോലെ ഡെയിലി വേജസിനെ ഇപ്പ സർക്കാർ സ്കൂളില പക്ഷെ പുള്ളിക്കാരിക്കും ഇതുപോലെ ഇപ്പം അതിനുള്ളൊരു ഒരു വർഷംമേൾളായി ഇതുവരെ പകരം ആരും വരാത്തോണ്ടാണോ ന്നരിയത്തില്ല വരാത്തോണ്ടാണോന്നറിയത്തില്ല എന്തൊ. ക്കെ പ്പ അഹ് കൊണ്ടിങ്ങനെ പോകുന്നു.
ഉം അതാണ് നമുക്ക് ലക് വേണം എനിക്ക്. ഉം ഞങ്ങള ഒരു ഒരു റിലേറ്റീവ് അതുപോലെ തന്നെയാണ് അവര് ആ ഒരു ആൻറി ആഹ് ആന്റി എന്നാണ്വേച്ച് ഞാൻ. പഠിച്ചു ജോലിക്ക് കേറി കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി കംപ്ലീറ്റ് ചെയ്തത് കോഴ്സ്. എന്നിട്ട് പുള്ളിക്കാരി ഒരു സ്കൂൾ ഒരുസ് ഗവൺമെന്റ് സ്കൂളി പോയി കേറി ലീവ് പോസ്റ്റിൽ എങ്ങനെ ട്രെയിനിങ് പോയിട്ട് അവിടെന്ന ലീവ് പോസ്റ്റിൽ കേറി. രണ്ടു വർഷവായിട്ടും പുള്ളിക്കാരിക്ക് ഒരാള് ലീവ് എടുക്കുമ്പം. വേറൊരാള് ഇങ്ങനെ പോവുക അവറു ടേ ലീവ്. അവധി തരുമ്പ വേറൊരാൾ പോവുക ഇങ്ങനെ എക്സ്റ്റന്റായി സ്‌റ്റെന്റ്യ രണ്ട് വർഷമായിട്ട് പുള്ളിക്കാർ അവിടെത്തന്നെ നിപ്പുണ്ട് പക്ഷെ നമ്മക്ക് ആ ലക്ക് കിട്ടോ എന്നാന്ന് അറിയത്തില്ലോ. അതാവാ നമുക്കെങ്ങാനും പണ്ടിലക്കില് ഏഹ് അത്രയും ദിവസം നിക്കാൻ പറ്റിയില്ലെങ്കില്
ഡെയിലി വേജസുകാർക്ക് മറ്റേ വേറെ അതായത് സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് മാറി കൊടുക്കണോ അങ്ങനെയാണോ
അങ്ങനെയല്ല ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യവാ ഇപ്പൊ എനിക്കൊരു ഡെലിവെറിയാ മം ഡെലിവറി ആവുമ്പോ അപ്പൊ എനിക്ക് എങ്ങനെയും ഒരു ആം ഒരു ആറു മാസൊ ഒൻപത് മാ ഒ ഒരു വർഷമാണെലും നമുക്ക് വേണല്ലോ ചിലര് ആറു മാസത്തി തന്നെ ജോലിക്ക് കയറുന്നവരുണ്ട് വീട്ടില ആൾ നോക്കാനുണ്ടെങ്കിൽ കയറുന്നാനുണ്ട് അപ്പൊ ആറ് മാസംമാണെങ്കിൽ ആഹ് ആറു മാസം ഒരാൾക്ക് കേറാം ഞാൻ പോയി തിരിച് ജോലി ക്ക് കേയറുമ്പോ അവരാ അവര് മാറികൊടുക്കണം
മാറിക്കൊടുക്കണം ആ അങ്ങനെയല്ലേ ഇതിപ്പോ അ പോസ്റ്റില ആരും വന്നില്ല ക്ക പറയ്ന്ന കേട്ടെ മം
ഉം ഞാനോഓർത്തു പിന്നെ വെറുതെ അതാവാ നമുക്ക് ലക്ക് ഇല്ലാതെ ഇനി എങ്ങാനും ആഹ് പോയിട്ട് നമുക്ക് നാലഞ്ചു മാസം കഴിയുമ്പോ പിന്നെയും വീട്ടില് ഇരിക്കേണ്ടി വന്നാലോന്ന് ഓർത്തിട്ട്
അതെ അതെ അതെ
കളയാണ്ട് അതിൽ തന്നെ പൊക്കൊണ്ടിരിക്കയാണ് എക്സ്പീരിയൻസ് ആകൂല്ലോ ഒന്നും ഇല്ലേലും നമുക്ക് എക്സ്പീരിയൻസ് ആകുല്ലോ
അതെ എവിടെ അല്ലേലും ഇപ്പ എവിടെ ജോലിക്ക് ഇപ്പ ജോലിക്ക്യറ ഇപ്പ ഡിഗ്രി ഉണ്ട് അങ്ങെനെ പറഞ്ഞട്ട് കാര് എക്പീരിയൻസ് അവര് നോക്കുന്നേ
ആഹ് എക്സ്പീരിയൻസ് നമുക്ക് വേണം പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയ്യോ ഏഹ് റിസ്യൂമ ഒക്കെ എടുത്തോണ്ട് ഓരോ സ്കൂളുകളിലും ഒക്കെ ഇങ്ങനെ കേറി ഇറങ്ങി കേറി ഇറങ്ങി ഇങ്ങനെ നടന്ന് നടന്ന് മടുത്തു പോയി ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നു
ഓഹ് ഓഹ്
അപ്പ പിന്നെ ആരും എല്ലാവരും ചോദിക്കണന്ന് എക്സ്പീരിയൻസ് ഉണ്ടോന്നാണ് ആര് ആരെങ്കിലും ജോലി തന്നിട്ട് വേണ്ടന്ന് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടണ്ടേ ആഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി എങ്ങോട്ടും പോകുന്നില്ല എവിടെയും പോയി നാണംകിടുന്നില്ല ഇത് ഇതിലൊരു ഇതുണ്ട് എന്താന്ന് വെച്ചാല് ഇവര് ചിലത് ഒരുരിപ്പോ ഒരു ഗവൺമെന്റ് സ്കൂളില് ആഹ് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് പത്രത്തി ഇടും നമ്മളതും പൊക്കി പിടിച്ചോണ്ട് പിന്ന സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ട് പ്രിപിയർ ചെയത് നമ്മെൾ അവിടെ ചെല്ലും പക്ഷെ നമുക്ക് മുമ്പ് തന്നെ ഒന്നല്ലെങ്കി കിട്ടിയവരോ അല്ലെങ്കിൽ പി എസ് സി റാക് ലിസ്റ്റിൽ പേരുള്ളവരോ ആരെങ്കിലും ഒരാൾ അവര് ചൂസ് ചെയ്ത് കാണും എന്നിട്ട് ഈ പോകുന്നവരെല്ലാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കുക റിജക്ട് ആക്കുക അങ്ങനെയാണ് ചെയ്യ അവർക്കൊരു റൂൾസ് ഉണ്ട് പത്രത്തിൽ ഇടണം ആളുകൾക്ക് എന്താ ഇന്റർവ്യൂ വെച്ച് എടുക്കണന്ന് പറഞ്ഞൊണ്ട് എന്നാന്ന് പറഞ്ഞാലും എങ്ങനെ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്താലും റാങ്ക് ലിസ്റ്റ് പേരുണ്ടെങ്കിൽ അവർ അവര് പറഞ്ഞാലും പറഞ്ഞില്ലേലും അവർക്കാണ് ആ ജോലി അപ്പൊ പിന്നെ മ ഞാന എല്ലാം പറഞ്ഞിട്ട് അവസാനം എനിക്ക് എസ് സി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചു അന്നേരം ഞാൻ വെറുത്തിറങ്ങിയതായിരുന്നു പിന്നെയാണ് കൊച്ചിന് കൊച്‌നെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് ആ സ്കൂളിൽ ഒന്ന് ച ഒന്ന് ചുമ്മാ ഒന്ന് റെസ്യൂം കൊടുത്തതാ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി
കിട്ടി ഇയ്യോ ഇതുപോലെ ഞാൻ ഞാൻ നേരത്തെ ഷോറൂമിലാണെ വർക്ക് ചെയ്തൊണ്ടിരുന്നതേ അവിടെ അത്പ്പോ സമയത്തിന്റെ പ്രശ്നം കാരണം ഞാൻ അവിടുന്ന് ഇറങ്ങിയായിരുന്നു അപ്പം എനിക്ക്തുപോലെ ഒരു ഫിനാൻസിങ്ങനെ വേക്കൻസി വന്നിട്ട് അത് ഗോൾഡിന്റെ ഇതായിരുന്നു അപ്പൊ എനിക്കാണെങ്കി. ഇത്‌. അപ്പൊ അവര് എക്സ്പീരിയൻസ് സീറോ ടു വൺ അങ്ങനെ എങ്ങനെ എന്തോ പറഞ് മറ്റ പോസ്റ്റ് കണ്ടിട്ട് പോയതാ അതല്ല വിളിച്ചു അല്ല ഇത് അയച്ച കൊടുത്തു സി വി അയച്ചു കൊടുത്തു അവര് രണ്ട് മൂന്ന് ദിവസ എന്നെ വിളിച്ചു ഇതുപൊലെ ഇന്റർവ്യൂ ഇന്ന സ്ഥലത്ത് അത് ദൂരെ വെച്ചായിരുന്നു എന്നിട്ട് അവിടെ എല്ലാം പോയി അത്.. അറ്റൻഡ് ചെയ്തു അവര് വിളിച്ചേക്കാന്ന് പറഞ്ഞു വിട്ടു അത്കൈഞ് രണ്ടു ദിവസം കഴിഞാ പ്പോ.. അവര് പറഞ്ഞു ആഹ് എക്സ്പീരിയൻസാ നോക്കുന്ന എക്സ്പീരിയൻസ് അല്ലാതെ പാടാണ്. പിന്നെ സാലറി ഇതുപോലെ അവര് പറഞ്ഞ അത്രയൊന്നും ഇല്ല അത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഒക്കെ അതിപ്പോ അടുത്തല്ലേ നമ്മളിപ്പഴ അടുത്ത ഒരുതല്ലെ നോക്കുന്നേ അന്നേരം ഓക്കെ ഞാൻ ശരി എന്ന് പറഞ്ഞട്ട് അങ്ങനെ വിട്ടിട്ടാണ് അടുത്തത് ഇങ്ങനെ വന്നപ്പോ അവിടെ എക്സ്പീരിൻസ് ഉണ്ട പറഞ്ഞ കെറിയിരുന്നു നമ്മളിപ്പോ ആദ്യ സാലറി നോ ന്ന്ട്ട് കാര്യല്ല്യ എക്പീരിയൻസ് ഭാരി എടുത്തിട്ട് വേറെ സാലറി നോക്കി പോകുന്നല്ലേ നല്ലതെന്ന് തോന്നി പിന്നെ അങ്ങനെ ക്കെറിയത്..
ഉം ഞാനും അതുകൊണ്ട് തന്നെ എവിടെനെ പിടിച്ച് നിക്കുന്ന ഇനി പി എസ് സി എഴുതി കിട്ടട്ടെ. അതുവരെ നമ്മൾ എവിടെേങ്കിലും ഒക്കെ നോക്ക അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാ ന്ന് വിചാരി ച്ചിട്ട്. ഇങ്ങനെ ഇരിപ്പുണ്ട്..
ആണല്ലേ ഉം ആഹ് എന്നാ ശരിയേ വിളിക്കാവേ..
ആഹ്.